ഹലോ സുഖല്ലേ.
എന്താണ് ബേക്ക്ന്ന് പാട്ടൊക്കെ കേൾക്കണ്ടല്ലോ ബാക്ഗ്രൗണ്ടിന്ന്.
ആഹ് അന്റെയിന്നാ പാട്ട് കേക്കണേ.
എ ഇന്റെ യിന്നോ?
ആഹ് ഇൻക്കും കേക്കുണ്ട്. ഇപ്പൊ പോയി ഇപ്പൊ പോയി.
അതെന്താ.
ആഹ അത കഴഞ്ഞയിലൊക്കെ കഴിഞ്ഞലൊക്കെ ഉണ്ടയിനല്ലോ മറ്റേ കൂടുത ലൊക്കെ ഉണ്ടല്ലോ ആഹ
ഏ എന്റെ എന്നാ ഒന്നും വന്നില്ല ഇന്ന് ക്ലാസ്സില്ലേനിയോ
ആ ഇന്ന് ക്ലാസ്സ്‌ ഉണ്ടായിനി
ഉം അല്ലാ ഇഞ് ഇപ്പൊ മൂന്നു ദെവസം ലീവല്ലേ
മൂന്ന് ദെവസം ലീവാണ്
എങ്ങോട്ടോ പോവാനൊക്കെ പ്ലാൻ ഉണ്ടോ
എങ്ങോട്ടാ പോവാനുള്ളെതെ
എവിടുക്കാ പോവാൻ പ്ലാൻ ചെയ്യണ എവിടുക്കാ
ഇജ്ജെ അതെന്ത് സൗണ്ടേണ്?
അതറിയില്ല എന്നെ ഏതായാലും ഞാൻ ഉണ്ടാക്കുന്ന സൗണ്ടല്ല.
എവിടേ ഉണ്ടാവലില്ല
ഏഹ് അപ്പം എവിടുക്കാ പോവാൻ വിചാരിക്കണ എവിടുക്കാ?
ഏടുക്കാനമ്മ പോവാ?
പറയ് ഏവ്ടുക്കാ പോവാൻ ഏറ്റവും നല്ല ഏവ്ടുക്കാ?
ആമസോൺ വ്യൂ പോയിന്റ് പോവാം?
ആത് എവിടെയാണ് സ്ഥലം എവിടെയാണ്?
ഒതായി കയ്യണം.
ഒതായി കഴിയണം അല്ലേ
ആഹ്
ഉം നല്ല രസാണവിടെ?
ഓഹ് രസൊക്കെണ്ട് ഞാൻ വണ്ടി എടുക്കാം വേണെങ്കി
ഇജ്ജ് വണ്ടിയെടുക്കുവോ?
ആ ഞാൻ വണ്ടിയെടുക്കും
ഏഹ്
ആഹ് എണ്ണ കൊറച്ച് കൂടുതൽ വേണ്ടി വരും അമ്മാതിരി വണ്ടിയാ
അത് സാരല്ല എന്നാലും ഒ ഓരാളിക്ക് എത്ര ഉറുപ്യേന്റെ എ എണ്ണ വേണ്ടി വരും
എത്ര വേണ്ടിവരുച്യാല് ഇരുന്നൂറിനു എത്തിയാ മതി.
ഇരുന്നൂറിനടിച്ചാ മതിയോ എത്ര ആള് പോവാ അന്റെ വണ്ടീമ്മേ?
എൻ്റെ വണ്ടിമ്മേ രണ്ടാൾക്കാര് പോകലിട്ടോ
ആഹ് എ എ എന്നാണ് വണ്ടീട്ടാ?
ഞായറാഴ്ചാ
ഞായറാഴ്ച. ആ ഞായറാഴ്ച കിട്ടുള്ളൂല്ലേ
ആഹ്
വെള്ളി ശനി എന്താ കിട്ടാത്തെ അല്ലാ ശനിയാഴ്ച എന്താ കിട്ടാത്തത്
അത് പെരേ വണ്ടിണ്ടാവ് ലാ
ഓഹ് ഞായറാഴ്ച കിട്ടു ഉറപ്പാണോ
ആഹ് ഒർപ്പാ
എപ്പളാ പോവാ
എപ്പൊ വേണേലും പോവാ ഫുള്ള് ഒഴിവാണ്
അഹ് ഉപ്പക്ക് വണ്ടിയൊന്നും വേണ്ടി വരൂലാ ഏഹ് ഉപ്പ സമ്മയ്ക്കോ വണ്ടി എടുക്കാൻ സമ്മയ്ക്കോ പ്രശ്നൊന്നുല്ലാ
ഓഹ് ഒരു പ്രശ്നുല്ലാ
കാര്യത്തിലാണോ പറിണെ അതോ തമാശാക്കി പറയാണോ
കാര്യത്ത് പറിയാണാവോ
ആഹ് ന്നാ ഇൻക്കന്നത്തേക്ക് പൈസണ്ടാക്കാനാ അല്ല പൈസ ഇരുന്നൂറുപ്യക്കെ എന്നെ ഉണ്ട്
ങ്ങ്ആഹ്
ആരൊക്കെ പോവാ നമ്മൾ രണ്ടാള് മാത്രം പോവാ
നമ്മള് രണ്ടാളും മാത്രം പോവാമാരി
ആ നമ്മക്കിന്ന അങ്ങനെ പോവാ ഏതായാലും വ അവിടെ എ എപ്പളാ ഇനി വ്യൂ ഉണ്ടാവല് എപ്പളാ
വ്യൂ ഇണ്ടാവ വച്ചാ പിന്നെ കുറച്ചേരം നടക്കാനുണ്ട് അടി നിർത്തിട്ടേണ്ടി വരും
ആ നമ്മുക്ക് അടി നിർത്താം
കുന്നട്ട് കയറാണ്ടേ
നല്ലോ കൊറെ കേറണ്ടാവും
ആ ഏകദേശം
ആ അതിങ്ങനെ കെറിയാലും അത് രസല്ല മേലെ എത്തി കാണാൻ രസ്
ഓ കാണാ കൊറച്ചു മായ പെയ്യണം അപ്പൊ വൈബേക്കും
യൂഫ്
ഇതെന്താ സജനം വെയ്ക്ണ്
ആ അത് ഇവിടെ റീലാണ് സജിന് കേൾക്കുന്നുണ്ട് സ സജിന അ മേമന്റെ കുട്ടിണ്ട് ട്ടോ വീട്ടില് മന്റെ കുട്ടി വന്ന്ണ്
ആ അതാ കേക്ക്ണ് ഇക്ക്
ആ മേമാന്ന് പറയുമ്പോ ഉമ്മൻ്റെ ഉമ്മൻ്റെ അഞ്ജത്തിൻ്റെ കുട്ടി വലിയ കുട്ടി
ആ അഞ്ഞു മൂന്നു ദിവസം ലീവ് ആണല്ലോല്ലേ
ആ അപ്പൊ മോന് ഇന്നലെ ഇന്നൂടി ഇണ്ടാ നാളെ കൂടി ഉണ്ടാവുള്ളൂ മറ്റന്നാള് ശനി ഞാറൊക്ക ഇതുണ്ട് പറഞ്ഞ് എന്ത്
ദൂഷ് പത്തിലാ
പ പ പജ എത്രരടാ ഒ ഒമ്പത്
ഒമ്പൈ ആ
ആ അപ്പൊ ഓന് അങ്ങനെ ട്യൂഷൻ ഇണ്ട് പറഞ്ഞ് അപ്പം ഇ നാളെ ഇണ്ടാവുള്ളു
ആ ആഹ്
ഉം അപ്പൊ ഞായറാഴ്ച വണ്ടി കിട്ടൂല്ലേ
ഞായറാഴ്ച വണ്ടിട്ടും
ആ ഇനി എഫളാ പോവ രാവിലല്ലേ വ്യൂ ഉണ്ടാവുള്ളോ അടെ
ഏ ആ ആ ഓള്താ ഇവിടെ ആ എന്നോട് വരാന്ന്
ഏ അത് വ്യൂ എപ്പഴാ ഇണ്ടാവ രാവിലെ അല്ലെ ഇണ്ടാവുള്ളൂ രാവിലെ എറഞ്ഞാ ഇവിടുന്ന് എത്ര മണിക്ക് അവിടെ എത്തേണ്ടി വരും
രാവിലെ ഒരു ആറണി ആവുമ്പോഴത്തും പോവാ
ആറണിക്ക് പോയാ മതിയോ
ഓ ഒന്ന ഒന്നര രണ്ട് മണിക്കൂറിനോള് അവിടെ എത്തും
ആ ഇരുന്നൂറ്പ്പന്ന എണ്ണ അല്ലേ
ഇന്ത്യ കുറച്ച് കൂടി മാടിറു എണ്ണ ഒന്ന് ഉറപ്പിച്ചാട്ടോട്ടോ എത്രയാന്ന്
ആ അതും പ്രശ്നല്ല ചിൽ ചെറിയ ചിൽ ചെറിയ ചില്ലറക്കൊക്കെ ജേടിച്ചുല്ലേ
ഓ ഞാൻ പൗതി പൗതിടാ
ആ അന്ന ഇന്ന ഞാൻ റെഡ്ഡി പൗതി പോതിട്ടാണ് ഞാൻ റെഡ്ഡി ഞാൻ റെഡ്ഡീ ഇന്നേ വിളിച്ച ഞാൻ മാറ്റി ഇങ്ങനെ നിൽക്കൂ
ആ
ആ തമാശാരല്ലാല
ആ ആടെ ആ ആടെത്താൻ നേരം വൈകുവോ
അയെന്താ
അതിന്റെ വണ്ടി അങ്ങനെയാണ്
അത് ഓട്ടം നിശ്ചയം ഇല്ലാഞ്ഞിട്ട
ഇൻ്റെ വണ്ടി ഫുള്ള് കിട്ടിയാലും മുപ്പതി കൂടുതൽ വരില്ല
അയ്യേ മുപ്പയിലും പോയില്ലേ
അത് രണ്ട് മൂന്നാള് ആണെങ്കി എത്രയും പോവൂല
മൂന്നാളല്ലേ രണ്ടാൾ പോവാ
ആഹ്
മൂന്നാളന്റെ വണ്ടില് പോയാ സ്പീഡും ഉണ്ടാവില്ല എണ്ണ ചിലപ്പോ അറുന്നൂറ്‌റുപ്യെന്റെ എണ്ണ വേണ്ടി വരും
ആഹ
അ അപ്പൊ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ
ആഹ അത
നമ്മുക്ക് രണ്ടാക്ക് പോയി പോരെ നീ കൂട്ടണ നീ അനക്കാരെ കൂട്ടണ കൂട്ടട്ടോ അതാണ് പ്രശ്നം അത് സെൽമാനും സെൽമാനോട് ചോയിച്ചോക്ക നമക്ക് വണ്ടി എടുക്കോചോയിച്ചോക്കാ
ആഹ
ആ അല്ല പിന്നെ ഷിഫിന്റെ വാപ്പന്നെ വണ്ടി അവൻ ചോദിച്ചോക്കെണ്ടാവോ പേടിയേക്കും എന്റെ വാപ്പന്റെ വിന്നഞ്ഞിപ്പ് ഞാൻ എടുക്കല് ഇപ്പോ കുറച്ചതാ
ആഹ
എപ്പളും എടുത്തിട്ട് വാപ്പ തരാൻ ഇന്ട്രെസ്റ് കമ്മിയാണ് ഇപ്പൊ പൊതുവെ
ആ എന്നാ എടുക്കണ്ട
ഉ നോക്ക് വേറൊരു ചെങ്ങായിയുണ്ട് അവന്റെ വണ്ടി കിട്ടൊനോക്ക് അവന്റെ മാസ്റ്റർ തന്നെയാണ് സിനന് പറയും
ഏ
അപ്പ ചെലപ്പ ചോയിച്ചുനോക്കാം ഉണ്ടാവോ അറിയില്ല
ഉള്ളാടനം
ആഹ് ഓൻറെ വണ്ടി ഇരുന്നൂറുപ്പ്യേന്റെ എണ്ണയും പോരാ ചെലപ്പോ അഞ്ഞൂറ്റുപ്പന്റെ അടിച്ചേണ്ടി വരും ഞങ്ങള ഞങ്ങളൊരുസം നൂറ്റി എഴപതു റുപ്യക്ക് നൂറ്റി എഴപത്റുപ്യക്ക് അടിച്ചു
ആഹ ആഹ
ഒരു ഓടക്കായം പോയി അന്തിക്ക്ട്ടോ അന്തിക്ക് പത്തര കഴിയണേ പത്തര കഴണേ അട പോകുമ്പേ ഓട റേ ചുറ്റൊന്നും പേരൊന്നുമല്ല ഫുള്ള് രണ്ട് സൈഡ് ഇരുട്ട നല്ല വ്യൂ ആണ് നല്ല രസ കാണാൻ ആഹ ഇത് ഓടക്കായം പോയി വണ്ടിയട ഓഫായി നൂറ്റിപത്
ഹലോ ഹലോ ഹലോ